ആ
ഹലോ കേക്കാവോ
ആ പറഞ്ഞോ
എന്തൊക്കെണ്ട് വിശേഷം
പ്രത്യേകിച്ച് വിശേഷൊന്നുംല്ലന്ന് ആ സുഖായിട്ട് പോണു നാളെയാണോ മൂഹറം
ആഹ് മുഹറം നാളെയാണ് ഇന്നാരുന്ന് കല ണ്ടറിൽ ഇന്നാണ് അവധി കിടന്നത് പക്ഷേങ്കില് ഔദ്യോഗികമായിട്ട് നാളെയാണ് അവധി വെച്ചേക്കുന്നത് എങ്ങനാ മാറിയെന്നനി ക്കറിയത്തില്ല അവരന്നെ മാറ്റിയതായിരിക്കും ഉം കറിയത്തില്ല
അല്ല ഞാൻ മറ്റേ വേറെ പെരുന്നാളിനൊക്കെ ഇങ്ങനെ നിലാവ് കാണുന്നത് അങ്ങനെ എന്തോ
ആ മ്മെ ആ അങ്ങനെയന്തോ ഉണ്ട് ഞാനും അങ്ങനെയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്കറിയത്തില്ല മറ്റേ നോമ്പിന്റെ എന്തോ സംഭവ ല്ലേ മുഹറം ഉം
ആ അറിഞ്ഞുടാ എനിക്ക്
എനിക്കത്ര അറിയത്തില്ല പഠിക്കവാണോ ആഹാ ആഹാ ആ യാത്രയൊക്കെ പോവാറുണ്ടോ
യാത്രന്നും പോവള്ള സമയം ഇല്ല പഠിക്കല്ലേ ക്ലാസ്സ്ണ്ട് ആ പരീക്ഷ അങ്ങനെ കൊറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് രണ്ടു വർഷമായിട്ടൊന്നും എങ്ങും പോയിട്ടില്ല അങ്ങനെ പോകാറുംല്ല
പോകാറില്ല ആ
ആ ഫ്രണ്ട്സക്കെ ആയിട്ട് പോകണം പുറത്തു പോകാൻ പ്ര ആലോചിക്കണു
പ്ലാനുണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞോ
ഓ കഴിഞ്ഞു കഴിഞ്ഞു റിസൾട്ട് വന്നിട്ടില്ല
വന്നിട്ടില്ല വെറ്റിംഗ് ആണ് അപ്പം ഈ വെക്കേഷനായിട്ട് കറങ്ങാനൊക്കെ പൊക്കുടായിരുന്നോ ഫ്രണ്ട്സിന്റെ കൂടെ
ഇല്ല ഫ്രണ്ട്സിന്റുടെ പോവാൻ പറ്റില്ല പിന്നെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് നി ന്നു രണ്ട് മൂന്ന് ദിവസതെക്കു നിന്നു അങ്ങനെയൊക്കെ വന്ന്
ആ ആഹ് ആ പിന്നെ കുക്കിംങ് ഒക്കെ ചെയ്യാറുണ്ടോ
ഇല്ല എനിക്കങ്ങനെ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ അമ്മ അമ്മയ ഉള്ളത് കൊണ്ട് അമ്മ എല്ലാം ചെയ്തരും പക്ഷെ എനിക്കങ്ങനെ അറിഞ്ഞൂടണ്ടാകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ശരിയാവുന്നില്ല
ശരിയായില്ല ആ എന്തേലും സ്പെഷ്യൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുക്കെ കാണുംമ്പഴേ
ജ്യൂസ്‌ ഒക്കെ എല്ലാരും അടിക്കും ജ്യൂസൊക്കെ ഇങ്ങനെ വെറുതെ എന്തേങ്കി ലൊക്കെ വെച്ച് പരീക്ഷി ച്ചടിക്കും അല്ലാതെ കറി ഒന്നും ഉണ്ടാക്കാൻ ശരിയാവുന്നില്ല ഉം
പ്പല്ല പതുക്കെ ശരിയായിക്കോളും
അതെ
പിന്നെന്താ
പിന്നെന്താ ഇപ്പ ചേച്ചി ചി ഇതുപോലെ കുക്കിംഗ് ഒക്കെ സ്പെഷ്യൽ നല്ലതൊക്കെ ഇണ്ടാക്കോ
അത് കണ് ചെയ്യ്ന്ന്ണ്ട് ഈ ക്രാഫ്റ്റ് ഒക്കെ പുതിയ ഐറ്റംസൊക്കെ കാണുമ്പം അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ചെലപ്പം ശരിയാവും
ക്രാഫ്റ്റെയ്യോ
ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നില്ല ചെയ്യാറുണ്ടോ
പണ്ട് ചെയ്യാരുന്നു എന്തെങ്കിലും ഒക്കെ ചെയ്യാരുന്നു ഇപ്പങ്ങനെ ചെയ്യാൻള്ള സമയം ഇല്ല
സമയ ഇല്ല ഉം ഉ ഉ ഉ അങ്ങനെ തന്നെ ചെയ്യുന്നതാണോ അതെവിടേലും നോക്കി പഠിച്ച് അങ്ങനെ ചെയ്യുന്നതാണോ
അല്ല നമുക്കിപ്പ യൂട്യൂബില് എല്ലാരും ഉണ്ടല്ലോ എന്തെങ്കിലും നോക്കണെങ്കിൽ തന്നെ യൂട്യൂബിലിണ്ട് പിന്ററസ്റ്റ് ന്ന് പറഞ്ഞൊരു ആപ്പ് ഇണ്ട്
ആപ്പ്ണ്ട് ആ ഇൻട്രസ്റ്റ്ന്നർഞ്ഞ ആപ്പ്ണ്ടോ ഓ അതിനകത്ത് എല്ലാം അറിയാൻ പറ്റോ
ആ അതിലും നമുക്ക് ഇപ്പൊ എന്ത് വേണെങ്കിലും ഇപ്പൊ ഞാ ൻ ഇപ്പൊരു ഡ്രസ്സ് തയ്ക്കണെങ്കി അയ്ന്റൊരു മോഡൽ നോ ക്ക്ണത് പിൻട്രസ്റ്റിലാണ് ഞാൻ അത് അയില് ചോയ്ക്കുമ്പോ അവര് പല മോഡലും തരും ഇപ്പൊ ചുരിദാറാണെങ്കിൽ ചുരിദാറിന്റെ പല മോഡൽ നെക്കിന്റെ അല്ലെങ്കിൽ കൈ വരണ എങ്ങനെ സ്ലീവ് വരണം അങ്ങനെ എല്ലാ ടൈപ്പും നമുക്ക് കി ട്ടും യൂട്യൂബിനേക്കാളും കൊറച്ചൂടി നന്നായിട്ട് അതില് കിട്ടും
ഇപ്പം നമ്മൾ എന്ത് വേണേലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലേ
ആ മതി മതി മതി അപ്പൊ ഇങ്ങനെ കൊറേ ഫോട്ടോസ് ഇങ്ങനെ വരും വീഡിയോസും വീഡിയോസ് അധികംല്ല പക്ഷെ ഫോട്ടോസ് വരും നമുക്ക് മോഡലൊക്കെ നോക്കി തയിക്കാനൊക്കെ കൊട് ക്കുമ്പൊഴേ ഫോട്ടോ ഡൗൺലോഡെയ്ത് എടുക്കാൻ പറ്റും ഇപ്പൊ ക്രാഫ്റ്റ് ഇപ്പയും പടം വരക്കണെങ്കി തന്നെ എന്തൊ ചോയ്ച്ചാലും നമുക്കതില് നമുക്ക് ഒരു ഐഡിയക്ക് വേണ്ടി അത് കിട്ടും അപ്പൊ അ ത് വെച്ച് നോക്കുമ്പോ കുറച്ചു കൂടി നല്ലതായിരിക്കും അങ്ങനെയാണ് ഇപ്പം ഞാൻ ഡ്രസ്സുകളൊക്കെ തയ്ക്കാൻ കൊടുക്കുമ്പോൾ അതാണ് നോക്കാറ്
ആ ടെക്നോളജി ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ എല്ലാം അറിയാം അല്ലെ എല്ലാം വിരൽത്തുമ്പിലുണ്ട്
ചേച്ചി തയ്ക്കോ
ഞാന് ആ നമ്മൾ അത്യാവശ്യം നമുക്കുള്ളതൊക്കെ തയ്ക്കും
എങ്ങനെ ടോപ്പൊക്കെ തയ്ക്കോ
ആ പിന്നെ ഡ്രൈവിങ് ഒക്കെ ചെയ്യാറുണ്ടോ
ആ ഡ്രൈവിങ് ചെയ്യോന്നോയ്ച്ചാ ഞാനിപ്പോ ഏ ടെസ്റ്റിന് വേണ്ടി നിക്ക അതായത് എന്റെ ടു വീലറിന്റെ ടെ സ്റ്റ് കഴിഞ്ഞു ടു വീലർ പാസായി ആ ഞാൻ ഈ ആ ഫോർ വീലറും ടു വീലറും ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തത് അപ്പോ ടു വീലർ പാസായി ഫോർ വീലറിന്റെ എച്ചെടുത്തു റോഡ് ഫെയിലായി അപ്പൊ ആ അപ്പൊ ടു വീലറ് പാസ് ആയാലും നമുക്ക് ലൈസൻസ് കിട്ടൂല്ല രണ്ടും ഒരുമിച്ച് കൊടു ന്ന കാരണം ഒരുമിച്ച് തന്നെ ആ കിട്ടിയാലേ പാസ്സ ആവുള്ളു മീൻ ലൈസൻസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ ആഹ ഇണ്ട് ഇണ്ട് ഈ അത് നോക്കണം
ഈ റോഡ് ടെസ്റ്റ് എന്തൊക്കെയ എങ്ങനെയാകെ അവര് പറയുന്ന റോഡ് ടെസ്റ്റ്
ഇവര്ന്ന് വെച്ചഴിഞ്ഞാ നമ്മ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും എന്നിട്ട് ശേഷം അവര് ചിലപ്പോ ഓഫീസ് സർ ചിലപ്പോ നമ്മളോട് പറയും കുറച്ച് കഴിയുമ്പോ പാർക്ക് ചെയ്യാൻ പറയും
ആഹ ഹഹ്
ചെയ്യാൻ അപ്പൊ നമ്മൾ കറക് ആായിട്ട് പാർ ചെയ്യണ്ടോന്ന് അവര് നോട്ട് ചെയ്യും കറക്റ്റ് ആണെങ്കിൽ ആ വണ്ടി എടുക്കാൻ പറയും എന്നിട്ട് ചെറിയ വഴികളിലൂടെക്കെ ചിലപ്പോ മെയിൻ റോട്ടീന്ന് മാറി ചെറിയ വഴികളിലൂടെക്കെ പോവാൻ പറയും നല്ല ആ വളവും ഇപ്പ രണ്ട് റോ വണ്ടികൾ മാത്രം പോവാൻ പറ്റുന്ന ചെറിയ വഴികളിലൂടെ പോവാൻ പറയും ഉ പിന്നെ കേറ്റം കേറാ കേറ്റം എറക്കൊക്കെ ചെയ്യും
ആ ഹ ആ ഹ ഹ അപ്പൊ എന്ത് പാർക്കിങ്ങിലാണോ ഫെൽ ആയത്
ആഹ് പാർക്കിങ്ങില് ചെയ്ത സമയത്ത് ആ അവിടെ ഒരു സൈഡിൽ ഒരു കനാല് ഇണ്ടായി ചെറിയൊരു കനല്ണ്ടായി അപ്പൊ അങ്ങോട്ടേക്ക് ടയറിന്റെ ആ ദിശ തിരിഞ്ഞ് ആയിപ്പോയി അങ്ങനെയാണ് പോയത് പിന്നെ എനിക്ക് അന്ന് പോയതില് വലിയ വിഷമൊന്നും ഉണ്ടായില്ല കാരണം ആഹ് ഞാൻ ആ സമയത്ത് എന്തായാലും ഇപ്പൊ വണ്ടിയൊന്നും എടുത്ത് പോണ ഒരു പ്രായല്ല
അ
എന്തായാലും പഠിക്കാൻ പോണല്ലോ ഞാൻ കാറൊന്നും എടുത്ത് ഉപയോഗിക്കുന്ന ആളല്ലല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്ന തോന്നില്ല വിഷമൊന്നുംണ്ടായില്ല ഇപ്പഴും ഇല്ല പിന്നെ ഞാൻ ഇനിയും ഇടുക്കാലോ സമയമുണ്ടല്ലോ എന്ന് വെച്ചിരിക്കുന്നു പഠിച്ച് വണ്ടി പുറത്തേക്ക് എടുക്കാതായിരിക്കുല്ലോ നല്ലത് കാരണം ഇപ്പോഴ തന്നെ നല്ല ഇപ്പ ഇപ്പൊ കുറച്ചും കൂടി ഉം തിരക്കുമാണ് ഇപ്പൊ ഓഫീസേഴസ് കുറച്ച് കൂടി സ്റ്റിക്ക്ട്ട് ആക്കി നിയമങ്ങളൊക്കെ കുറച്ചും കൂടി
ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച എടുക്കുന്നതിന
ഒരുമിച്ചെടുത്തപ്പോ ടെൻ തൗസൻറ്്
ആ ആ ആ അപ്പൊ ഈ കാറിന്റെ കാറിന്റെ മാത്ര ആവുമ്പോ
കാറിന് മാത്ര ആവുമ്പോ ഒരു എനിക്ക് തോന്ന ഒരു ഏഴായിരം
ഏടാ
ഏഴായിരോ ആ വരും ടു വീലറ ആണ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ്
ഈ കാറിന്റെ ആവുമ്പോഴേ നമ്മള് എടുക്കുമ്പം പ്രത്യേകം അതിന് ലേണസുണ്ടോ കാറിന് അ
ആ കാറിന് മാത്രമാണ് എടുക്കണെങ്കി ആ സമയത്ത് ആ കാറിന്റെ പ്രത്യേകം ഉണ്ട്
രണ്ടിനും രണ്ട് ലേണേഴ്സാലെ
അല്ല ഒരു ലേണേഴ്സ് അതില് നമ്മൾ നമുക്ക് എന്തിലൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നോട്ട് ചെയ്തിണ്ടാവും
ആ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എനിക്ക് ടടു വീലറിന്റെയും ഉണ്ട് അപ്പൊ എനക്ക് ഇനി ഫോർ വീലറും എടുക്കണങ്കില് അതിനും ലേണാസ് എടുക്കണം അതോ ഇതിൻ്റചെയ്ത് വെച്ച അ മാത്രം എടുക്കാൻ പറ്റോ അറിയത്തില്ല ആഹല്ല ഇപ്പ പോന്നൊണ്ട് അറിയരിക്കാതോ അതാണ് ചോദിച്ചത് എനിക്കൊരു ഡൗട്ടുണ്ട് ആ ഇപ്പം അങ്ങനെ പുതിയ എന്തൊക്കെ സംഭവങ്ങള് കൊണ്ടുവന്നല്ലോ
ആ അപ്പോ ഇപ്പോ പോയി പഠിച്ചിട്ട് എട് ക്കാൻ വേണ്ടിട്ടാണോ
എനിക്ക് താല്പര്യയെണ്ട് കുറവിതല്ല ഉം അതാ
പഠിക്കുമ്പോ പക്ഷെ എനിക്ക് ഒരു പ്രശ്നം എന്താന്ന് വെച്ചകഴിഞ്ഞാ ഇപ്പം നമ്മള് പോയി പഠി ക്കുമ്പോ ഈ പഠിപ്പിക്കണ ആശാനുണ്ടല്ലോ അവര് ആഹ് ഇപ്പോ നമ്മൾടെ സൈഡില് ആക്സിലറേറ്ററും ബ്രേക്ക് ഒക്കെ ഉള്ള സം പോലെത്തന്നെ ലെഫ് സൈഡിലും അവർക്കും കൺട്രോള് ചെയ്യാം പറ്റല്ലോ ആ അതുകൊണ്ട് അവര് കണ്ട്രോള് ചെയ്താണ് നമ്മളെ പഠിപ്പിക്കണെ അതുകൊണ്ട് എനിക്കങ്ങട് മ ത്തത്തില് മനസ്സിലാവണ്ട മനസ്സിലാവുന്നില്ല അത് കൊറച്ച് ബുദ്ധിമുട്ടാണ്
ഉം അല്ല നമ്മള് തന്നെ ചെയ്യമ്പഴല്ലേ നമുക്കത് ക്ലിയർ ആയിട്ട് വരുത്തൊളു
ആ അത് അതൊരു പ്രശ്നവാണ് ഇപ്പൊ എത്ര ക്ലാസ്സ് ഇവര് കൊറെ ക്ലാസെക്കെ തരും
ആ ഏത് ഏത് ഏത് വണ്ടിയിലാ പഠിപ്പിക്കുന്നേ ചെറിയ മറ്റേ മാരുതീല് ആ ഇപ്പൊ കൊറെയെടത്ത് തേ കണ്ടിട്ടുണ്ട് മറ്റേ വല്യ കാറിനാത്തൊക്കെ പഠിപ്പിക്കുന്നേ ഓക്കേ ആ ആ വാഗ്നർറിനകത്തും ആ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ചെല ഡ്രൈവിങ് സ്കൂള് കാര്
ആ
ഇങ്ങനെ ബോഡ് വച്ച് കാെണ്ട് പോന്നത് കാണാം
ആ പുതിയ സ്കൂളുകളായിരിക്കും അതപ്പൊ ഉം അത് നല്ലതാണ് കാരണം അതില് അത് പഠിക്കോമ്പോയിരിക്കും ലെ
ഞങ്ങൾക്ക് എല്ലാം എയ്റ്റ് ഹൻഡ്രേഡ് ആയിരുന്നു അതിലായിരുന്നു പഠിപ്പിക്കുന്നത് ഇപ്പൊ വിഷയം മിക്കടെത്തു ഇങ്ങനെ സിസ്റ്റിനാതൊക്കെ ഇത് വെച്ചൊണ്ട് പോകുന്നുണ്ട് ഉണ്ട് ആ അ
പിന്നെ നമ്മള് എന്ത് ഏതിലാണോ പഠിച്ചത് നമ്മള് ഡ്രൈവിംഗ പഠിച്ചത് എവിട ഏതിലാണ് നമ്മ ടെസ്റ്റിന്റെ ദെവസവും ആ വണ്ടി തന്നെയാണ് നമ്മളോട് ഓടിക്കാൻ പറയാ
ആ ആ ആ അപ്പം ഓക്കെയെങ്കി ഒക്കെയെങ്കി പിന്നെ വിളിക്കാമെ
ആ ശരി